ഹോസ്
വ അലയ്ക്കുമുസ്സലാം.
എന്തൊക്കെയ വർത്തനങ്ങളൊക്കെ ആ കേൾക്കണ്ടല്ലോ.
മം സുഖം അങ്ങനെ പോണ് എന്താ പരിപാടി ഉം
എന്താ വർത്താനം?
എന്താ നല്ലേ അങ്ങനെ പോണ്.
എന്താ പരിപാടി ഇപ്പോ?
ചോറ് തിന്നട്ടേ വിചാരിക്കണ്ടിങ്ങനെ.
ഏ അയ് ശെരി
ചോറ് വെയ്ക്കലുആയി മീൻണ്ട്. സ്പെഷലൊന്നൂല്യ ഇന്ന് മീൻ ഇണ്ട്.
ഏ ശെരി എന്താ മീന്?
പത്തലാണ്. ഇങ്ങള്തഴിഞ്ഞോ?
ആ കയിഞ്ഞേയ്.
ഞാൻ തീർ കെടുന്നേ
എങ്ങനെ?
നേരത്തെ തിന്നോയ്ക്ക?
ആ നേരത്തെ തിന്നു കുട്ടിനെ ഉറക്കാനായപ്പോതിന് വേഗം തിന്നു. അപ്പൊ നേരത്തെ കഴിഞ്ഞു.
ആ ആ ആ
വേറെന്താ പുതിയാപ്പള ചോറെയ്ക്കാൻ വരില്ലേ
ആഹ് ഓല്ലന്ന്
ഹേ ഓരു വന്നേറ്റങ്ങൾ തിന്നള്ളൂ
അല്ല അങ്ങനെല്ല ഇന്ന് ഞാൻ പറഞ് കൂട്ടൻ തിന്നതോണ്ട് അപ്പ ഇനിക്ക് വാണ്ടിയില്ലേയിനി ചോറ് ആ പിന്നെ കളാന്ന് ആകൂലാ കെരിതികാണ്ട് അത് ഇന്നലെ ഫ്രഡ്ജിൽ വെച്ചിനി അപ്പൊ അത് ഇന്നാണ്ട് ചോറ വച്ചായിട്ട ചച്ച്യണ്ടെങ്കിൽന്നതാ
ഏഹ് വീട്ടില് പിന്നെ ആരൊക്കെണ്ട്
വീട്ടില് ഇമ്മണ്ട് കുട്ടികൾക്ക് സ്കൂ പോയിക്ക്ണ് പിന്നെ മഞ്ഞോള്ളു പിന്നെ എന്താ വെയിലുണ്ടോ
ഇന്ന് വെയ്ൽ തന്നെയാണ് അപ്പൊ അതന്നെ പണി ഉണക്കാള്ളത് മെഷീലിട്ട് ഉണക്കീനു അപ്പൊ അന്ന് കാറ്റടിച്ചിട്ട് എഴതിക്കാണ്ട് അതിന് വേണ്ടിയാണ് ഇങ്ങനെ കുട്ടിനൊറക്കിയാണ്ട് ഇങ്ങനെ കേറിയതാ
മിഷീലാണ തിരുമ്പ
മിഷീയില് തിരുമ്പല് ല്ല ചിലപ്പം നേരെ വെക്ണ സമയത്താണെങ്കി മെഷീനിൽ തിരുമ്പും അല്ലെങ്കില് തിരുമ്പിക്കാണ്ട് ഉണക്കും അപ്പൊ ഇന്നലെ പുതിയ അപ്പ്ള പോയതൊക്കെ കുറെ തിരുമ്പ ആനൊക്കെ ഉണ്ടായിന് അപ്പം ന്നാൽ ഉണങ്ങിയാൽ അടുത്ത കാലം എഴുതിക്കണ്ട
ആഹ് ആഹ്
അന് വെയിലാറിട്ട് കറല്ല അതിന്റെ ഒപ്പം നിൽക്കണം എന്നാലേ ഉണങ്ങുള്ളൂ
അതെ അത് ശെരിയാണ് അത് തിര്ച്ചും മർച്ചട്ട്ക്കാ
അല്ലാതൊണങ്ങൂല ഒപ്പത്തിനൊപ്പം ഇങ്ങനെ അങ്ങോട്ട് മറച്ച് ഇങ്ങോട്ട് മറച്ച്ങ്ങെ നിക്കണം അതായത് കുറേ ഏകദേശം ഒക്കെ ഉണങ്ങി ആടാ സ്ഥലംണ്ട് മുകളിലായലട്ടീക്കണ്
ആഹ് ആഹ് എവിടെ അമ്മ നല്ല പേരുണ്ടാവലോ അല്ലേ
വേഗം ഉണങ്ങി ഇടുത്തക്കും ചെയ്യാ പൊക്കൊണങ്ങി ഒന്ന് തിരുമ്പിട്ടൊക്കെത് ഉണങ്ങി
അല്ല മേലൊക്കെ ആ്പളേ നല്ല പേരുണ്ടാവല്ലോ അറിയാം മേലാവുമ്പളേ
നല്ല വെയിലുണ്ട്
ആഹ് ണ്ടല്ലോ അതിനകത്ത് ചിക്കാൻ പറ്റിയേക്കും ആഹ് കത്ത്ടാൻ
ഇന്ന് പതേനു പണി
അല്ല അമ്മളും അങ്ങെ തന്നെ
നിങ്ങതൊക്കെ ഉണങ്ങിയോ
ഇല്ല മുറ്റത്തി ഇട്ട്ക്ക്ണ് പച്ച കായലമ്മലും സെന്റിന്റെ പടം പോലും കസാലിയിലൊക്കെ വെച്ചക്കാണ്ട് എല്ലാരും ഇട സ്ഥലംല്ലേും അങ്ങനത്തൊക്കെ വെള്ളാണ് ഉ അവിടുന്നറൂൽ അടിചൽ വക്കാൻ പറ്റി
അല്ലേ അടിയില് മുകളില് ഇതിപ്പരെ പാരപറ്റ്മക്ക് വടിച്ച് കാണ്ടായ്മ കട്ടി വയലട്ടി കൊടുത്തക്ക
എനടിക്കോ
കുമ്പ്ന്നെ ആഹ് അങ്ങനെ കെട്ടിട്ടന്നക്ക്
ആഹ്
അപ്പോൾ പിന്നെ അങ്ങനെ ഉണക്കും അപ്പോൾ പിന്നെ വെയിലുണ്ടാവകുമ്പോഴ കടന്നന്ന് ഉണങ്ങിക്കോളും
ആഹ് ആഹ് ആഹ്
അങ്ങനെന്നെ കാട്ടല്
ഉം അല്ല അിച്ചുപിടിച്ചു മഴന്താ പിന്നെ നമുക്ക് എങ്ങനെ
എന്നാ പിന്നെ വേഗം ഉണങ്ങും ചെയ്യാം വേഗം ഉണങ്ങി എടുത്തക്കെ പൊ ഉണങ്ങ കുറേ ഉണ്ടും തിരുമ്പാന് ഫുള്ള് തിരുമ്പി ഇപ്പ ഉണങ്ങി ഞമ്മള പണങ്ങണ എന്നാലും ഏ
രാവിലെ കണ്ടപ്പോഴേ നല്ല മഴ ഇനി അറിയോ
ആഹ് രാവിലെ എല്ലാം മയനി ഇപ്പ നല്ല വെയിലടച്ചണ്
അല്ല എന്തും ഇങ്ങനെ ഉം ഇടക്കൂടെതിട്ടുണ്ടാലും മതിണ് ക്ക് അത്ര കയിട്ടല്ലെയ
ന്നാലും പറ്റും
അട്ടിയൊക്കെ ഇടേണ്ട തീരുമാനണ്ടും സ്ഥണ്ടാവില്ല
ഉം അതന്നെ എല്ലാ ദിവസ തിരുമ്പൂലെ ആ യൂണിഫോമ ഉണ്ടാവലല്ലേ സ്കൂളത്തത് അപ്പ പിന്നെ തിരുമ്പതക്കാൻ വജല്ലോ
അതന്നെ അതി തീരുമ്പടില്ല അപ്പൊ കുട്ടികള പോയതിന് മുമ്പ്ന്നെ അത് യൂണിഫോം ഉണങ്ങൂല ഇപ്പൊ കുട്ടികളെ പോയന് മുമ്പന്നെ തിരുമാാല കഴിച്ചലാണ് അറിയ എന്താ എന്നേ യൂണഫോം ഉണ്ടുമോല്ല ഇവ ഉച്ചവുംതിരുണെങ്ക എല്ലാം കഴിഞ്ഞ തരുനൻറങ്ങുള്ളൂ ഇപ്പ ഇങ്ങനെ ആയതൊണ്ട് നേർത്ത തിരുമ്പരയും ഇിമ്മല കൽന്നന്ന് പെട്ടെന്ന് പണി കഴിക്കാ അറല്ലേ
ആഹ പെട്ടന്നായി ഞാനങ്ങന തന്നെതിരുമ്പലും മുറ്റരച്ചല്ല ഞാ കുട്ടികള് പോരുമ്പോ വേഗം കഴിക്കും
ആ ഞാൻന്റെ കാാട്ടിലൊന്നുംല്ല ഇപ്പ ഇങ്ങനെ എപ്പ ആയതൊണ്ട് ആഹ ല്ലാ അങ്ങനെ കട്ടല്ല ഇല്ല അപ്പ ഈ യൂണിഫോം ഉണങ്ങാത്തത്താ
ആഹ് ആഹ ഞാൻ അങ്ങന തന്നെ കട്ടല്ല ഞാൻപ്പപ്പോ എനിക്ക് ചെറിയ കുട്ട ശേഷം പിന്നെ ഞാൻ അങ്ങന തെന്നെ കാാട്ടില് നേരത്തെ തിരുമ്പലും മുറ്റടിച്ചരിലും നേരത്തെന്ന കഴിക്കും
ആഹ മുറ്റം തരാത്ത ചൂരാ മറ്റ് താങ്കം തുടച്ച തുടച്ചന്റെ ഇറങ്ങിയുമ്പം എത്ര മുറ്റം ടച്ചേരുള്ളു
ആഹ അങ്ങനെ
അ അങ്ങനെ സംമ്മവ ഇപ്പ ഈ മഴ ആയാല തോർ ഇങ്ങനെ കാറ്റടിച്ച ചാടണ്ട അല്ല അും ഉണ്ടാവും മ ഭാത്തൊന്നുംണ്ടില്ലറേ ഉ ആക്കെ പിന്നെന്താ കിടന്നുറങ്ങ
വേറെന്താ പിന്നെ അങ്ങനെ പോണ് ഇനി എന്താ വൈകുന്നേരം മക്കൾ വരുമ്പോത്തനെ
ഉ കാര്യട്ട ഒന്നുമല്ല ന്തലുമൊക്കെ
ഏ ബേക്കറെ കൊടുക്കുക അതോ എന്തെങ്കിലും കടി ഉണ്ടാക്കുമോ പൊരിക്കടി
ചെിലപ്പോ അത അങ്ങനൊന്നുമില്ല ഒ മൂട ഹഹ ചില ദിവസ അന്ന്താക്ക ആഹാ മൂഡ് നനുസരിച്ച ഇണ്ടാവുള്ളു നീങ്ങോ അങ്ങനെയാണ് ചപ്പൊക്കെ ഭയങ്കര മടിയാ പറയാണ് വഞൻ
എന്നാ പുതിയ അപ്പിളിനോണ്ട് എന്തേങ്കും കൊണ്ടുവരാൻ പറഞ്ഞോൂടെ
ആഹ അ ഒന്ന ഇപ്പ മയക്കൊണ്ടുവര ഇപ്പ നക്ക് പരിപാടി അല്ലല്ലോ ആദ്യംൊക്കെ ഒന്നും ഉണ്ടാക്കല്ല കീട്ടും ഇപ്പ കൊറച്ചായിട്ട് അപ്പ ഈ ഫോണിൽ എന്തേലൊക്കെ ഉണ്ടാവുമ്പളേ അപ്പൊ ഭയങ്കര മടിയാണ് അപ്പൊ പിന്നെ എന്താച്ചാ സമയമ ഇല്ല ഇല്ലാ സമയം കൂടി നമുക്ക് തക്കി കൂടെ ചേച്ചിക്കണ്ടേ
ആഹ അങ്ങനെ തന്നെ അപ്പൊ പിന്നെ പെട്ടെന്ന് സമയം പോകും.
ഉം ഉം അതെല്ലാം ആശ്വസറ കല്യാണം ന നാളെ ഏ
വൈകുന്നേരത്തിന ചോറണ്ടാവോ ഏ
കൊറവണ്ടെങ്കന പിന്നെന്തിനൊക്കെകാട്ടും നീ വളങ്ങിട്ടക്കാ
മഏ
അന്നില്ലേ ഞക്ക് കൊണ്ടുവന്ന ഓകഴിഞ്ഞു കഴിഞ്ഞു അപ്പ കൊവിണ്ട വന്നിട്ട് വേണം അപ്പൊ മങ്ങോട്ടും ചെയ്തു പച്ച് പ ചെയ്തു
ഏഹ പച്ചക്കറികൾ അങ്ങനെ വീട്ടിലുണ്ടാക്കുവോ അതോ പുറത്തന്ന്..... ഞ്ചേരിന്ന് കൊണ്ടര്ല്ല പച്ചക്കറിക്കെ ഏ അശരി മഞ്ചേരിക്കോല ആ.....
പിന്നെന്താ നിങ്ങളങ്ങനെ ഒന്നായിട്ടുണ്ടല്ലോല്ലേ......
ഞങ്ങള് അങ്ങനത്തെ നന്നായിട്ടുണ്ടല്ല.
ആഹ് അത നല്ലത് റയെ
ആ നന്നായിട്ട് കൊണ്ട്രും സാധനങ്ങളൊക്കെ ഒന്നായിട്ട് കൊണ്ടര്ല്ലണ്. പിന്നെ കമ്മില്ലത് ഒള്ളൂ വാങ്ങല് പൊറത്തുന്ന് എങ്ങനെ.
ല്ല പിന്നെക്കവര് പിന്നെ വാങ്ങി മതില്ലോ
ആ പിന്നെ പൊർത്തുനിന്ന് അങ്ങനെ കൊറവുള്ളത് മാത്രേ അങ്ങനെ വാങ്ങോള്ളൂ അല്ലാത്തൊക്കെ അങ്ങനെ വാങ്ങും.
ആ ആഹ് ഫോൺ വെല്ലടിക്ക്ണ്ടോ എവിടെ ഫോൻ ബെല്ലട്ച്ച്ണ്ടോ അവിടെ സൗണ്ട്ങ്ങ് സൗണ്ട്ങ്ങനെ കേൾക്ക്ണ്
ഫോണിൽ ആരാണവോ അറിയാത്ത നമ്പറാ ബെല്ലടിക്ക്ണ്ട്
ആ ആ
പിന്നെന്തൊക്കെ. മീറ്റിംഗ് ഒക്കെ ഉണ്ടായിട്ടില്ലേനോ സ്കൂളില്.
ആ ഇണ്ടായിനേ മി അതിപ്പോ നാലിസ മുമ്പേ ഇണ്ടായിനെ
ഉം ഉം ഉം ആ ശരി എഴുതാനൊക്കെ വയ്ക്കോ ങ്ങളെ കുട്ടിക്ക്
അ
എഴുതാനൊക്കെ വയ്ക്കോ പെൻസിൽ പിടിക്കാനൊക്കെ.
ചെറുതിനോ ആ ഇപ്പൊ ഞങ്ങളവാടി പോയതോണ്ടേ ഒരു കൊർച്ച് പോയിനീ പറയൊന്നും പൊട്ടില്ല. കൊറച്ചൊക്കെ പോയിനി അതില് എ ബിയും സിതൊക്കെ ഏതൊക്കെ അ അറ
ആ ആ ആ ആ
അത് പ വന്ന് അതൊക്കെ കൊഴപ്പൊന്നുല്ല അങ്ങനെ പോണ്
ഏ
കുട്ടി ഒറങ്ങിയോക്കെ ആടുത്തുണ്ട് മതിയന് പോകാന് സകെ പോയിനി
ഏഹ്
അല്ല പോയക്കെ കഷികൊക്കെ അറിയാൻ പറ്റ്
പ്പൊ മാടിയാ പോകാന്
അത് ചെൽപ്പം കുട്ടിയാളെ കാട്ടും ന്നൊക്കെ പറഞ്ഞ് കിണ്ട് അപ്പൊ അങ്ങനൊക്കെ ഒരു മടിയാണ്. അല്ലങ്കി കൊഴപ്പൊന്നുല്ലനി അറെ ആരു പറെ അങ്ങനെ
എല്ലാരും ഒരേ പ്രായക്കാരല്ലേ ആ രിം പറയാൻ വജല്ലോ.
വർ അങ്ങോട്ടുങ്ങട്ടും കൊ തോണ്ടിപ്പ പറഞ്ഞുണ്ടെങ്കിൽ അത് പകരുതാ. ഉം മയ മൂ സ്കൂള്ലോ
ആ
അങ്ങനെ ഒരുപാടുണ്ട്. ആഹ് ബ അവിടെത്തന്നെ ഇണ്ട് പ പതിനാറ് ഡിവിഷൻ ഉണ്ടല്ലേ എൽ കെ ജി യു കെ ജി കൂട്ടിക്കാണ്ടെ. പതിന പതിനാറ് ഡി ചില സ്കൂള്ലൊന്നും കുട്ടിയാളെല്ലല്ലോ ഗവൺമെന്റ് സ്കൂളൊന്നേ.
ആഹ് ഇല്ലല്ലോ.
തിലക്കെ കുട്ടിയള് ഓവറാണ്റിയാ
ഏ ഇതെന്താ പ്രൈവറ്റാ?
ആ പ്രൈവറ്റാണ് ആ ഫിസ് കൊട്ക്കാണ്ട്
എത്ര ഫീസൊക്കെ വരുന്നപ്പോ മാസത്തിലാ മാസത്തിലാ ഫീസ് വര്ണെ
ആ മാസം അന്ന് ചേർത്തന്ന് പിന്നെ ഒരു മാസത്തെ അങ്ങനെ കൊടുത്തീനി ആ കൂട്ടത്തിൽ. പിന്നെ അട്ത്ത മാസത്തേകാരം മാണെങ്കില് ആ ഡോ ളേഷന്റ കൂട്ടത്തില് യുണി യൂണിഫോമും ബുക്കും അഒക്കെ അയില് പെടും ഒരു മാസത്തെ ഫീസും. അഹ് എട്ടെ സംതിങ്ങോ എത്രോ ആയിനി അത്.
മീറ്റിങ്ങ്ന് ആരാ പോവാ? ഇജന്നെ പോവാ അതോ പുതിയാപ്പളെ?
അയിന് ഓല് ഓല്ണ്ടാവൂല ഓലെന്നും പണിക്ക്പോണതോണ്ട് പിന്നെ അപ്പം ഞ്ഞമ്മള്ളനെ പോവാ. ഇജ്ജ് പോവ ല്ലേ.
എങ്ങനെയാ ഞാനന്നെ പോകല് മീറ്റിങ്ങിന്.
ശെരി ഇപ്പണ്ടായിനോൽക്ക് ഇന്നലെ മിനിഞ്ഞാന്നക്കെണ്ടായി ഇങ്ങനെ ഫോണില്ങ്ങനെ കണ്ടീനിട്ടോ. മീറ്റിങ്ങ്ള്ളതെ
എങ്ങനെ?
അല്ല മിഞ്ഞാന്നൊക്കെ കണ്ടിനി മിഞ്ഞാന്നോന്നലേ പി ടി എ മീറ്റിംഗ്
ആഹ പി ടി എ മീറ്റിങ്ങിന്റെ മീറ്റിംഗ് അല്ലേ?
ഇന്നാ പിന്നെന്താ അ ആ ഇന്നയ്കോട്ടെ.